ആഹ് ഓ കേൾക്കുന്നുണ്ട് എന്തൊക്കെയണ്ട് വിശേഷം
ഒക്കെ നല്ല വിശേഷം സുഖമാണ് അവിടുത്തെ വിശേഷം എന്താ
എവിടെ സുഖം തന്നെയാണ് ചായക്കൊടിയൊക്കെ കഴിഞ്ഞോ
ആഹ ചായകുടിയൊക്കെ കഴിഞ
മക്കളെ സ്കൂളിട്ട് വന്നല്ലേ
ആഹ് സ്കൂളിട്ട് വന്ന് മീറ്റിംഗ ഉണ്ടായിന്ന് ഒന്നാം ക്ലാസ്സാർക്ക്
ആണോ
ഉം ഓലെ പഠനത്തെ കുറിച്ചൊക്കെ പറയാന് അല്ല പുസ്തക ആദ്യം കൊടുത്തണം ഇപ്പം ബുക്കിന്റെ കൂടെ തന്നെ വർക്ക് ബുക്കൊക്കെ ഉണ്ടല്ലോ അതൊന്നും അങ്ങനെയല്ലേ എല്ലാ പുസ്തകത്തിന്റെ കൂടെണ്ട് വർക്ക് ബുക്ക് മൂത്തോലൊന്ന് പഠിച്ചന്ന അങ്ങനല്ലായിര് ന്ന് ഇപ്പം കഴിഞ്ഞ കൊല്ലല്ല അതിന്റെ മുന്നത്തെ കൊല്ലാ തോന്നുന്നു പുസ്തകം മാറിയല്ലേ
ആ അതെ അതെ
ക്ലാസ് ഉം അപ്പൊ വർക്ക് ബുക്ക ഒക്കെ ഉണ്ട് അപ്പൊ നമ്മള് രക്ഷിതാക്കൾ എങ്ങനെയൊക്കെയ പഠിപ്പിച്ചണ്ട എന്നൊക്കെ ഉള്ള
ഓല എങ്ങനെയാ ഗവൺമെന്റ് സ്കൂളാ
ആഹ് ഗവൺമെന്റ്
ആഹ ആഹ ആഹ ആഹ അപ്പോ ആണല്ലേ അപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ എല്ലാ വിഷയത്തിനും ഉണ്ടോ വർക്ക് ബുക്ക്
ഉം ഒന്നാം ക്ലാസ്സിലുണ്ടല്ലോ രണ്ടില ഉണ്ടോന്ന് അറിയില്ല ഒന്നിലുംണ്ടോല്ലോ
ആണല്ലേ ആഹ് ആഹ്
ആഹ് അപ്പൊ ഒന്നാം ക്ലാസ് ഇപ്പ തുടങ്ങുകയാണ് അപ്പ അലുണ്ട്ന്ന് പറഞ്ഞ കഴിഞ്ഞ പോലെ അയ്ന് മുന്നത്തെ കൊല്ലാണ് മാറ ന്ന് മാറിയന് ശേഷം ഉണ്ടായതാണോ എല്ലാ വിഷയത്തിനും ഉണ്ട് അറബിക് മലയാളത്തിന് ഇംഗ്ലീഷിന്
ആഹ് ആഹ് ആഹ്
എല്ലാത്തിനും ഉണ്ട് വർക്ക് ബുക്ക്
ആണല്ലേ ആഹ
അതൊക്കെ പറയാന് പിന്നെങ്ങനെ സംയുക്ത ഡയറി അതിനെ കുുറിച്ച് ആ ഉണ്ടല്ലോ ഒന്നിൽ അതൊക്കെ പിന്നെ പ്പ തൊടങ്ങിയതാ മറ്റുള്ള ഒന്ന് മൂത്തൊട്ടികൊന്നും പഠിച്ച തന്ന അതില്ലേന്നു ഉം അങ്ങനെ കൊറെ കാര്യങ്ങള് പറയാന് മീറ്റിംഗ ഉണ്ടായിന്ന് അയ്നൊക്കെ പോയി വന്നാണ്
പ്പ ത്തിട്ടുള്ളൂ
ഇല്ല നാലരൊക്കെ ആയിണ് രത്തി മക്ക മക്കളൊക്കെ ചായ ഉ ചായ കൊടുത്ത് ആ ആ മക്കളെൊക്കെ കൊണ്ട് പോന്ന്.
എന്തെങ്കിസ്നേക്ക് ഒക്കെ ഉണ്ടാക്കിയോ? എന്തെങ്കിൽ എണ്ണക്കടികളൊക്കെ?
ഇല്ല മാഗി വാങ്ങിപ്പോന്ന് മേഗി നല്ലഷ്ട ക്ഷെ വാങ്ങല് കൊറവാണ്. നല്ല ഇഷ്റ്റ ക്ഷെ ഓലപ്പ ചീത്തറിം വാങ്ങ്യാല്.
ആണ്ലേ ആഹ് പൊതുവെ കിട്ടാത്ത സാധനാവുമ്പോ അധിക ഇഷ്ടായിരിക്കല്ലോ.
ആഹ് ഇൻക്കുഷ്ടാണത് അങ്ങനെ ഇൻക്കും നല്ല ഇഷ്ട്ടാണത്.
ആഹ്
അത്ര ഇഷ്ട്ടല്ല ഇത് ഇൻക്കും നല്ല ഇഷ്ട്ടാണ അപ്പം അങ്ങള്ങ്ങനെ മീറ്റിംങ്ങയ്ഞ്ഞ് പോന്നപ്പളേ നടന്നങ്ങനെ പോന്നപ്പം പീടേന്ന് വാങ്ങി പോന്ന്
അതെ എഹ് ആഹ്
ഓലെപ്പ കണ്ടാ ചീത്തൊക്കെ പറയും പിന്നെ ഞങ്ങള് കവറൊക്കെട്ത്തക്കും.
ഇപ്പ വര്ന്നേന് മുന്നേ വേം കഴിക്കലാവുലെണ്ടാക്കി.
അഹ് ഓലപ്പതിന്നൂല്ല അഹ്
അഹ് തിന്നൂലേ?
മെ ഉംഉം മേഗി തിന്നൂല്ല അയ്നിഷ് റ്റൂല്ല അത്കേടാണെന്ന് പർഞ്ഞാണ്ട് പക്ഷേ ഞങ്ങളിപ്പഞ്ഞിന്ന് ചായന്റെ കടിക്ക് ഇഞ്ഞ്പ്പഞ്ഞ് കടിയൊന്നുല്ല അപ്പൊ ഞാൻ പർഞ്ഞ് അങ്ങറെ പത്തുർപ്യന്റെ ഞങ്ങളങ്ങനെ വാങ്ങിതാ നാലെണ്ണം അങ്ങനെ വാങ്ങി ഓരോര്ത്തര്ക്കോരോന്ന്
എങ്ങനെ നടക്കാള്ള ദൂരെയൊള്ളൂ സ്കൂക്ക്?
കൊർച്ചൊകെണ്ട് നടക്കാനും ന്നാലും നടക്കാള്ള ദൂരം തന്നേണ്. അൽ പിന്നെ പറ്റ് പറ്റ കൊർച്ചല്ല കൊർച്ച് ഓര് വണ്ടിക്കാണ് പോവല് സ്കൂൾക്ക്. ചെറിയേറ്റങ്ങള് മൂത്തക്കുട്ടി നടന്നന്നെ പോവല്. അപ്പൊ ആദ്യൊക്കെ നടന്നന്നായിരുന്നു പ്പം അവിടെ ഏഴാം ക്ലാസ് വരെണ്ട് യു എൽ പി, യുപി ണ്ട്
ആണ് ലേ ആഹ് ആഹ്
ഊം ഉം
ഉം പിന്നെന്താ ഉച്ചക്ക് സ്പെഷ്യൽ? ഏഹ്
ഉച്ചക്ക് കാര്യായ്ട്ട് സ്പെഷ്യലൊന്നും ഇല്ലേന്ന്. അള്ളാ ബെല്ലട്ച്ചിണ്ടറീല ബീഫന്നെ അഹ് തീർന്നീല്യ.
ഇല്ല്യ ലെ പെരുന്നാളും കൂടി ഇഞ്ഞ് കൊറേ ഇഞ്ഞുംണ്ടാവൂലേ ബീഫ് കഴിച്ച് മട് ക്കലൊട്ങ്ങീണ്
രസല്ലാതെ ആയിഗ്ണ്
രസല്ലാതായി ഇപ്പ മീൻ കിട്ടാനാഷ്ട്ടം ഉം
ഉം തന്നെ നിങ്ങളെന്തെങ്കി കൃഷി എന്തെങ്കിലും നട്ത്ത്ന്ന്ണ്ടോ?
ഇല്ലല്ലേ കൃഷിയൊന്നുംല്ല കൃഷിയന്നട് ത്ത്ണൊന്നുല്ല ഇങ്ങനെ സാധാ പിന്നെ അയ്നൊന്നുള്ള സ്ഥലൂല്ല
ഇല്ലലേ വീട്ടില് എന്തെങ്കിലി ഇണ്ടോ ചെറ്തായിട്ട് ഓ മ ക്കള് വന്ന് ചായ കുടിച്ച് കളിക്കാം പോയിണ്
ഇങ്ങള ഹസ്ബന്റൊക്ക നാട്ടിൽള്ള ആളാ കൂലിപ്പണിക്കാരാ അല്ല ജോലിക്കാരാ
അല്ല ഇവടൽ അല്ല ഇവടല്ലാളാ സാധാ നാടം പണ്യാ
ആഹ് നാടം പണ്യാവുമ്പൊ അന്നാന്ന് ഇങ്ങനെ കഴിഞ്ഞങ്ങനെ പോവും ഞാ പർ
ആ അതാണ്
ഇത്ണ്ടാവു‌ല പി തോനെ വാണ്ട്യരുമ്പ കയ്യില്ണ്ടാവൂല. ഉം അന്നാന്ന് അങ്ങനെ കൈഞ്ഞ് പോവും
ഇങ്ങൾതെങ്ങനെ അവ്ട നാട്ടിലാ
ആഹ്.
ആഹ് ആ അതാണ്. സമ്പാദിക്കാണ്ടാവൂല കിട്ട്ണത് മുഴുവൻ ചെലവാക്കാനെ ഇണ്ടാവൊള്ളൂ.
ആ അതാണ്. ഇന്നാള്പ്പൊ ഒരു താത്ത ഇന്നോട് ഇങ്ങനെ പറിണെ ആൾ ഇപ്പൊ നാട്ടിലായാൽ തന്നെ നമ്മള കയ്യിലൊന്നും ഇണ്ടാവൂലാ. ഞമ്മള അന്നാന്നങ്ങനെ കയ്‌ഞ് പോവും. പക്ഷെ ഗൾഫാരായാല് ഓലെ കയ്യില് സമ്പാദ്യം ഇണ്ടാവും.
അതന്നെ ഇണ്ടാവും. അയിഞ് ഇവട്ന്ന് ഏ തന്നെ ശര്യാണെ പിന്നെ അമ്മക്കൊരു കര് തലും ഇണ്ടാവും അവ്ടെല്ലേന്ന് വിചാരിച്ചാണ്ടേ.
ആ അവ്ടല്ലേ ആ ഒന്നായിട്ട് ആവുമ്പ അയിന്ന് ഇങ്ങനെ ഇട്ക്ക്ണേന് അറിയല്ലോ ഇത് ഇങ്ങനെ അന്നാന്ന് ഇങ്ങനെ ച്ച അത് ഇങ്ങനെ ചെലവാ ക്ക ഇന്നട്ട് അത്യാവശ്യായിട്ടാവുമ്പോ പിന്നെ കയ്യില് പോ ഞാങ്ങനെ പറയും ഉം, സംഭവം അയിന്നന്നെ മമ്മളൊന്ന് മാ റ്റി വെക്കണം ഇന്നെങ്കിലെ അമ്മക്ക്
പക്ഷെ മാറ്റിക്കാ ഇങ്ങ്ട് പിന്നെ ഓല് പൊർത്തെർങ്ങുമ്പോ ഓൽക്കും വേണ്ടേ
ആ അതാണ്. അയിന് ഇണ്ടാവൂല.
പിൻ അതാണ്. ഉം. അതെന്നെ
പോണ് അന്നാന്ന് അന്നാന്ന് കൊണ്ടന്ന് അന്നാന്നയിച്ചങ്ങനെ പിന്നെ അതും
എല്ലാര അവസ്ഥി അങ്ങനെന്നേണ്. പിന്നെ ആഴ്ചേല് ഒരു വട്ടോ രണ്ടട്ടോ പണി ഇണ്ടാവും പിന്നെ പണി ഇണ്ടാവുല്യ
ആ അതേമാതിരിയന്നെ. അപ്പം പിന്നെ പോയത് കൺക്കായി.
പണി ഇണ്ടാവൂല.
ആഹ് ഞാൻ പറയെ അങ്ങനെ എന്ന് സ്ഥിരായിട്ട് പണി ഇണ്ടായ രണ്ടീസം പണി ഇണ്ടാവുമ്പോത്ത്ന് കയ്യില് പൈസ ഇണ്ടാവൂല. എത്താപ്പ ഇങ്ങനായാല്
പിന്നെ അമ്മളോടൊയ്ച്ചാ എന്തെങ്കില്ണ്ടോ എന്തങ്കിലുണ്ടോയ്ച്ചാ ഞങ്ങക്കാര തര്ന്നെറയും ഇൻക്ക് ഇങ്ങള്‌ തരേണ്ടോയ്ച് ന്നാല്ലന്നെ നമ്മളെ കയ്യില് തരാണെങ്കി നമ്മക്കെങ്കിലും ഇട്ത്തക്കാ. അതു ഇല്ല. ഉം
ഈ നാലാൾക്കാര് പോവാണ്ടായ പിന്നെ അങ്ങനെ മഴ ഇല്ല ഇന്ന് നല്ല വെയിലേന്നു ലെ
ആണോ ഇവടക്ക നല്ല മ
ഇന്ന് നല്ല വെയി ഇന്ന് രാവിലൊള്ളേന്നു. പിന്നെ നല്ല വെയിലേന്നു.
ആണ്ലെ ഇപ്പളും മയക്കാറ് മൂടീണ് ട്ടോ.
മയ പെയ്യ വെയിലറിക്ക മഴ പെയ്യ വെയിലറിക്ക അങ്ങനന്നെ
അഹ്ശരി.
എന്ത പിന്നെ?
പിന്നെന്താ എന്തെങ്കിലും ഡിഷ് ഉം ഇതൊക്കെ സ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കോ ഇങ്ങള് പുതുതായിട്ട്? എന്തെങ്കി ഭക്ഷണങ്ങളൊക്കെ ബിരിയാണിയോ? മന്തിയോ?
ബിരിയാണിയൊക്കെ വെക്കും എടക്കക്കൊരു തോന്നൽനൊക്കെ ഇണ്ടാക്കും. കേക്ക്, പുഡിങ്, അങ്ങനെക്കെ. എടക്കാണ്ട് തോന്നലാണ്. പുഡിങ്ങൊക്കെ അങ്ങനെ ആഹ് പിന്നെ
ആർക്ക് എങ്ങനെങ്കി, ആർക്കെങ്കിലെക്കെ ഇണ്ടാക്കി കൊടുക്കോ? വീടിന്റെ അടുത്ത് ഇല്ലോല്ക്കോ?
ഇല്ലൃ, ഇബടെ ഇന്റെ മക്കക്ക് കഴിക്കാനെ, ഇണ്ടാക്കൊള്ളൂ. കേക്ക് ഒക്കെ
ആണ്ലെ, ഏഹേ കേക്കും ഇണ്ടാക്കോ?
ഒക്കെണ്ട് ഇബൽ അയിന് നമ്മളയിന് എന്നെ സ്ഥിരായിട്ട് വാങ്ങി ഇണ്ടാക്കിയെങ്കില് അല്ലേ ഇത് ഇങ്ങനെ എടക്കൊര് ക്രീമ് ആഹ് വാങ്ങിങ്ങാണ്ട് അങ്ങനെ ഇണ്ടാക്കും. അയിലേറെ പണി, അതൊരു പണിയാണ് സംഭവം. സ്ഥിരായിട്ട് ഇണ്ടാക്ക്ണോലാവുമ്പം അത്ര പണിയിണ്ടാവൂല. എന്തോ, പാത്രം കഴ്കാന അതൊക്കെ പാടെ ആക്കുമ്പോത്തിന് അറിയൊ അയിലെട്ക്ക് പ ഞാൻ പറിയും പേയി പൈസ കൊടുത്ത പീടിയെ പോയി വാങ്ങി കൊണ്ടരാന്ന്.
അല്ല ബീറ്റർ ഒക്കെ വീട്ടിലുണ്ടോ?
ആഹ്, ബീറ്ററ്ണ്ട് പിന്നെ ആ ടിന്ന്ണ്ട്. എല്ലാ സാധനും അത് ഞാൻ ഓൺലൈനായിട്ടേ, ഒന്നായിട്ടിങ്ങനെ.
ആഹ് ആഹ്.
ടേബ്ള് ഒക്കള്ളെ.
കിറ്റ് വാങ്ങിയ
കറക്ക്ണ ടേബിള്ണ്ട്. ആഹ് ഒന്നായിറ്റ് സെറ്റ്. നോസില്ണ്ട് ആ കവറ്ണ്ട് ആഹ് ഇങ്ങനെ, ക്രീമൊക്കെ സെറ്റ് ചെയ്യ്ണ ആ കത്തിയെക്കെ ഇല്ലേ? എത്താ അയിൻ്റെ പേരാവോ
ആഹ് ആഹ് ആഹ്
അതൊക്കെണ്ട് ഒക്കെ വാങ്ങീണ് ഞാൻ അതൊക്കെ ഫസ് ഇങ്ങനെ എടക്ക്ങ്ങനെ. ഫോ ആഹ് അങ്ങനെക്കെ ഇണ്ടാക്ക ഫോണില്ങ്ങനെ ഫ്രീയായിട്ട് കോച്ചിങ് ഇണ്ടായിന്നല്ലോ ഇപ്പൊ ഞാൻ അങ്ങനെ കാണലില്ല. പക്ഷെ കൊർച്ച് മുന്നെക്കെ ഇങ്ങനെ, എല്ല ത്തിന്നും ഫ്രീ ആയിട്ട് ഒരാഴ്ച ഫ്രീ ആയിട്ട് ക്ലാസ് പറഞാണ്ട്ങ്ങനെ വെരുവേനല്ലോ?
ആഹ് ആഹ് അങ്ങനെ ചേർന്നതാ.
പഠിക്കാൻവേണ്ടി അങ്ങനെ വാങ്ങിയതേനി ഇത് ഇപ്പ ഈ ഫ്രീ കോച്ചിങ്ങിന് ചേരണങ്കില് ഓൺലൈനായിട്ട്. ഇത് വേണല്ലോ കയ്യില്. എല്ലാതെ നമ്മക്ക്ത് ഇണ്ടാക്കാൻ കയ്യൂലല്ലോ?
ഇല്ല ല്ല ല്ല ല്ലാഹ്
ആഹ് അങ്ങനെ ഇണ്ടാ
സാധനം വേണം.
ആഹ് സാധനംവാണല്ലോ അങ്ങനെ വാങ്ങിയതാണ്. ആഹ് അങ്ങനെ അത് വാങ്ങിയതെയ്നി. അതങ്ങനെ ഒന്നായിട്ട് എത്രേ എൻക്ക് ഓർമ്മില്ലാ. ഒന്നായിട്ട് വെക്കുവാ എല്ലാ സാധനമൊക്കെ വാട നന്നായിട്ടും എപ്പളേന്
അത് ലാ അല്ലാ അങ്ങനാകുമ്പോ വെല കെറവുണ്ടോ.
ആഹ്, അത് മീഷോന്ന് വാങ്ങിയതേനി. കൊറവൊക്കെ ഒണ്ടായിനു എത്രേന്ന് ഇപ്പൊ എൻക്ക് ഓർമില്ലാ വാങ്ങീട്ട് ഇപ്പൊ രണ്ട്, മൂന്ന്, വർഷൊക്കെ ആയിണ്ടാവും.
ആഹ്, അതെ, അതെ. ആഹ്. കേക്കൊക്കെ ഉണ്ടാക്കി ഒരു ബിസിനസ്സ് തൊടങ്ങിക്കോളിം.
ആഹ് ഞാനല്ലേ, ഒന്നും കൂടിവേണം ആ ചെറി ചെർദും കൂടി ഒന്ന് വലുതായി ഓന്റെ കാര്യങ്ങൾ ഓനന്നെ സ്വയം എന്നിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്താ പിന്നെ. രാത്രി പിന്നെ, ഒന്നിനും തോന്നൂലോ ഒരു ക്ഷീണം അല്ലെയ് പിന്നെ മക്കളെ നോക്കാന് ഓലപ്പൊക്കെ ഇരിക്കണം. ഓലപ്പാ ആ, ഭാഗത്തേക്കെ നോക്കൂല. ഞാനെന്നെ വാണം. ന്നൊക്കെ, ഓല് പിന്നെ രാ ഓല് പിന്നെ, ഓല് പണികഴിഞ്ഞ് വന്ന് രാത്രിയല്ലെ, ഓലൊന്ന് ഫോൺ തോണ്ടലൊക്കെ.
ആഹ്, അയ് ശെരിയാണ് ഇങ്ങള് പറഞ്ഞെ എന്നാ ആയിക്കോട്ടെന്നാല്ട്ടോ എന്നാ ശെരി.
ആഹ് എന്നാ ശെരി.
ആഹ് ആയിക്കോട്ടേ.